ഹലോ ആഹ് കേക്ക്ണണ്ട്
എന്തുണ്ട് വിശേഷം
സുഖാണ് അവിടെ എന്താ വിശേഷം ഏഹ്
പിള്ളേരൊക്കെ എന്തെട്ക്കുന്നു സൗണ്ട് ഒക്കെ കേക്ക്ന്നുണ്ടല്ലോ
പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കാള്ള ഒരുക്കത്തിലാണ് അയിന്റെ എടേലൊര് അടി നടന്നതാ കസാല വലിച്ചതാ ഒരാള് ഒരാളെ കസാലേല്
ആഹ് ആഹ് നേരത്തെ കഴിക്കോ
ഉം ആഹ് ഏഴ ഏഴു മണി കഴിഞ്ഞിലേ ഏഴ്‌ മണി കഴിഞ്ഞിലേ
അതെല്ലേ
ഏഴ്‌ മണി കഴിഞ്ഞില്ലേറിയാ ആഹ് ഓര് ആഹ്‌ അത് അവ്ടേ ആ അക്ഷണം തിന്ന്മ്പഴത്തള്ളാ ആ ഒരു കച്ചറേണാ കേക്ക്ണത് അത്പ്പോ ചെറ്യേ കസാലണ്ട് മൂന്നെണ്ണം അപ്പൊ ഒരു കളറന്നെ ഏഹ് മൂന്നാള് മൂന്നാള്ണ്ടയ്
എത്രേലെക്കെ പഠിക്ക്
ഒന്ന് ചെർതാ ര രണ്ടാക്ക് നാല് വയസ്സാവ്ണ് വരുന്ന മാസത്തേയ്ക്ക് ഒരാൾക്ക് അഞ്ചര വയസ്സായി അഞ്ചര വയസ്സാ ആഹ് അതെ ആണ്
പിള്ളേരാണോ മൂന്നും
ഏ ആഹ് ആൺ പിള്ളേരാ
അതെലേ
അപ്പൊ ആ ഒരു കച്ചറേണാ നടക്കണത് അപ്പൊ ഒരാൾ ഇരിക്ക്ന്ന കസാല ഒരാള് വലി ച്ച് ഒര് ആഹ് മൂന്ന് മൂന്ന് ഹ് ഹ് ഹ് മൂന്ന് കസാലണ്ടായിട്ട് കാര്യല്ല ആ ഒ ഇരിക്ക്ന്ന കസാലന്നെ ബേ മൂന്നാക്കും വേണ്ടേരും ഒ ഒരു കസാലന്നെ അതാണ്ള്ള കച്ച അയിനാണ്പ്പ ആ കരച്ചിലും ചോറൊട്ക്കാ വേണ്ടിയാണ് കാസലേലിര്ത്തി ആഹ് ഏ അല്ലെങ്കി വേണ്ടാ അത് അങ്ങനേണ് ആഹ് ആഹ് അവ്ടെ കുട്ട്യേൾണ്ടാ
ആഹ് ഇവിടെ ഒരാള്
ഒരാളല്ലോ ചെറുതാ
ആറ് വയസ്സ്
ആഹ് ആറ വ ആഹ് ഒന്നല്ലേ
ഒന്നില്ല ഒന്ന ഇവിടെ അടുത്തൊര ഒരു സ്കൂള
വീടെഡയ
ആലപ്പുഴ
ആലപ്പുഴ ആഹ് ഇത് രണ്ടാള് അംഗനവാടി പോകവും ഒരാള് യു കെച്ച് ഉ അ ആഹ്
രാവിലെ പോകല്ലേ
മൂന്നാളം പോ
ല്ല ആഹ് പിന്നെ എണ്ട് വായ സോ ഇല്ലല്ല ഇവിടെ പത്തുമണിയാവണ്ടോ കഴിക്കുമ്പോ
പത്ത മണിയാ പോ ഞങ്ങന് നേരത്തെ പോണതോണ്ട് ത രാവിലെ നേരത്തെ നീക്കിവരും ഉറങ്ങാഞ്ഞാലേ
ആഹ് ആഹ് ആഹ്
പിന്നെ വറക്കാൻ കഴിയൂല്ല ഉ മരൊക്കും പോണം ഇവിടെ മരകോളും ഞാനും ഏട്ടന മോനെ വയനാട്ടിലല്ല അപ്പ ആഹ് വയനാടന്ന പണിയ തൈ്ലൻ് പണിയ
ആഹാ എന്തുണ്ടേ രാത്രി ഭക്ഷണൊക്കെ എന്താണ്
ചോറാണ് ചോറ് മത്തിണ്ട് മത്തിൻ്റെ മത്തിന്നല്ലെ പറയ ങ്ങൾ ആഹ് ഞങ്ങ ചോറഞ്ഞേ
ആഹ്
മത്തി പിന്നെ ചക്കം ആഹ് ചക്കപ്പുഴുക്കുണ്ട് ചപ്പാത്തികഴിക്കും രാവിലെ ഉണ്ടാക്കിയത്ണ്ടെങ്കിൽ രാത്രി കഴും അതല്ലാതെ അയ്നായിട്ട് ഇണ്ടാക്കലില്ല ഏ മോൻ വന്നാൽ ചെലപ്പോ ഓന് വേണ്ടി വരും
ചക്കടെ
മടിയാണ് വയ്യ മോളെ വൈന്നാരാ ആയല് പണി ഏ
ഇപ്പ ചക്ക സീസണായ തോണ്ട് എല്ലാ ട്ത്തും
ആഹ് ചക്കണ്ടാക്കിന്നുരാവിലെ ഇക്ക് വയങ്കര ഇഷ്ട ചക്ക ക്കിം പുളോക്കെ
ചക്കി ചക്കിം തോരം വെക്കുവോ
ചക്ക പുഴുക്ക്ണ്ടാക്കും ചക്ക പുുഴുക്ക് അതില് നമ്മള് ചെറുതാക്കി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിം ലേശം മുളകും പൊടി ഇട്ടിട്ട് അടുപ്പത്ത് ഉപ്പുട്ടിട്ട്അടുപ്പത്തച്ചിട്ട് കുറച്ച് നാളികേരം ജീരകം വെളുത്തുള്ളി കൂട്ടി അരച്ചിട്ടതില്ടും ആഹ് അങ്ങനെ വയ്ക്കും
അതാ
പിന്നെ വറുത്ത്‌ടണെങ്കി വറ്‌ത്ത്‌ടാആഹ് ഇക്ക്ഷ്ടാ അതേമാതിരിക്കന്നെ കപ്പി അങ്ങനെ വച്ചാ ഇക്ക്ഷ്ട്ടാ ഏ പിള്ളേർ പച്ച കഴിക്കുള്ളൂ പച്ച വയറ് നറച്ച് കഴിച്ചോളൂ
ആഹ് ഇത് മീ കറിആയിട്ട് നല്ലടേസ്റ്റായിരിക്കും അല്ലെ
ആഹ് ആഹ് കറികൂട്ടി കഴിക്കാൻ രസ
മീകറി സൂപ്പറായിക്കും
ഉച്ചക്കന്നെ ഉണ്ടാവും ഒരു രാത്രി തന്നെ ചോറ് വേണ്ടാ തോന്നും
ആഹ് അല്ലോലും ചോറ് ചൂടാണ്
ആഹ് ആഹ് ചോറ് വേണ്ടാന്ന് തോന്നും ചോറ് വേണ്ടാ തോന്നു പിന്നെ അങ്ങട്ട് തിന്നേന. പിള്ളേർക്ക് ചോറന്നെ രാത്രി ചോറോ മീനോ. കോഴിമുട്ടെ എല്ലെങ്കി എറച്ചിയ ഇപ്പെഓരെല്ലതും കഴിക്കും ഓര് കയിയ്കും കയിക്കാത്ത ഒന്നുല്ല.
മുട്ട രാത്രി കൊടുക്കാതിരിക്കണ നല്ലത് മൊട്ട ഗ്യാസാണ്.
രാവിലെ ആയാലും ഇനിപ്പോ ഒര്ക് ഉച്ചയ്ക് ആയാലും ഭക്ഷണം കഴിക്കുന്നന് ഓര്ക് മടില്ല എന്ത് കൊടുത്താലും ഓര് കഴിക്.
ആഹ് വെജിറ്റബിൾ ഒക്കെ കഴിക്കോ?
വല്യാനാണ് ബിരിയണി നെയ്ചോറ് അതൊന്നും പറ്റൂല ഐസ്ക്രീം മഞ്ച്
കയ്ക്കൂല?
ഏ് വല്ല്യോൻ കയ്ക്കൂല. ചെറിയോര് രണ്ടാളും കയിക്കും ഒന്നും കയികൂല ഓന് പൂള പൂളാച്ച് ചേന ചേമ്പ് അങ്ങനെ ള്ള സാനൊക്കെ കയ്ക്കും അല്ലാതെ അമ്മള് ഐസ് സ്ക്രീം ഒന്നു കൊണ്ട കൊട്ത്ത ഓന് തിരിഞ്ഞോകൂല.
ആണോ?
മഞ്ച് പഴം ചെറുപഴം കയ്ക്കും. ആഹ വല്ല്യ പാലും കുടിക്കൂല. ബിസ്കറ്റ് കയ്ക്കൂല അത് അങ്ങനെ ഒര് ടൈപ്പാ കോഴിമുട്ടന്റെ മഞ്ഞ കയ് കീല്ല വെള്ളെ
അതൊക്കെ നല്ല കാര്യമാണ് മഞ്ഞ കഴിക്കാത്ത നല്ല കാര്യമാണ് കൊഴപ്പണല്ലോ
ആംലേറ്റ് അടിച്ചാ പറ്റൂല.
ആഹ് ആഹ് ആഹ് ഇവടത്തെ ആണെങ്കി ഒരു സാനു തിന്നൂല പിന്നെ ഫ്രൂട്ട്സും പച്ച കറിയൊക്ക ഒത്തിരി കൊടുക്കുന്നെ നല്ലതാ ബാക്കി എല്ലാ കഴിവതും കൊടുക്കാതിരിക്കുന്നെ ന്ന നല്ലത്.
ആഹ് മറ്റേര് പിന്നെ എല്ലതും കഴിക്കും ബീട്രൂട്ടിന്റെ ഉപ്പേരി കരറ്റിന്റെ ഉ ഇവൻ ബീറ്റ്രൂട്ട് കയ്ക്കും. കേരറ്റും ബീറ്റൂട്ടുംക്കെ.
അല്ല അത് അമ്ള് കുഞ്ഞിലെ മൊതല് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാ അത് കഴ ചോളും പിന്നെ അത് ക്കണക്ക് തന്നെ പൊറത്തുന്നുള്ള ഭക്ഷണങ്ങളൊക്കെ പൊതുവെ
ഓനെ ഞങ്ങളെ ആദ്യ ഒരു കുട്ടി ഒണ്ടേരുന്നു വക്ക് ആഹ് ഓ ട്ടിയ്ക് വയറിളക്ക ആയിറ്റ് മരിചോയ്.
ആണോ അയ്യോ എത്ര വയസില്?
ആഹ് എഴുപത് ദിവസം. ആഹ് ആയിട്ടുണ്ടായ്നു ഒന്ന് അയിന്റെഷം അതങ്ങനെ തടി ഇങ്ങനെ കൊറഞ്ഞ് കൊറഞ്ഞ് വന്ന്. കുട്ടി വെയ്റ്റ് കൊറഞ്ഞ് വന്ന്.
പ്രസവം കഴിഞ്ഞ് എഴുപത് ദിവസം കഴിഞ്ഞപ്പോഴോ?
ഓ ഒരു ഇരുപത്തെട്ട് ഓസം നിന്നൊരു കൊഴപ്പുല്ലെനു ഞങ്ങൾ ഇരുപത്തെട്ടിനരെ കെട്ടിക്കെ പോര്മ്പോ ഒന്നൊരു കൊ പിന്നെ കുട്ടിക്ക് ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ് വെര കുട്ടി. കൊറേ ദിവസം ചെല്ലത്തോളം കുട്ടി തീരെ തില്ലാതായ്. പിന്നെ ഓരോ കൊറെ കൊറെ ടെസ്റ്റ് ഒക്കെ ചെയ്തോ ക്കി. ഇന്ന ലാസ്റ്റ് പറഞ്ഞു ഹാർട്ട് എന്തോ ചെറിയൊരു കംപ്ലൈന്റ് ണ്ടെന്ന്. രിക്ണെ സ പ അ ആഹ് ഹാർട്ടിന് മെഡി എല്ലേ
അപ്പം അതാത് ഈ പ്രസവം കഴിയുന്ന സമയത്തൊന്നും അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ അപ്പൊ?
ഒരു കൊഴപ്പുല്ലായിരുന്നു നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു.
ങ്ങ കഴുമ്പോ ഇങ്ങെ ചെക്ക് ചെയ്യണയിരിക്കുംല്ലോല്ലെ ഫോട്ടോ ഒക്കെ ഒണ്ടോ അപ്പൊ വാവെടെ ഇപ്പളും?
ആഹ് ഇണ്ട്.
അയ്യോ
ഉം ഉണ്ട് ഫോട്ടണ്ട് അയ് അതുകൊണ്ട് ഞങ്ങള് ഇവന് അങ്ങനെ ഒന്നും സാധനം കൊടു കുടിയിരുന്നു ഈ വയറളക്കം വരൂച്ചിട്ട് പാല അതൊന്നു ആഹ് അല്ലെ അതുകൊണ്ട് പേടിച്ചിട്ട് ഇവനൊരു സാധനം കൊടുക്കാതോണ്ട് ആഹ് അതുകൊണ്ട് ഇപ്പോ നെയ്ച്ചോറ് ബിരിയാണി ഒന്നും കഴിക്കൂല മോന് രണ്ടാമത്തെ മോൻ അപ്പ മറ്റോരൊല്ലാം കഴിക്കുട്ട എല്ലാ എന്ത് സാനായാലും ഓല് ചെറുപ്പത്തിലെ ഓല്ക്ക്ല്ലാം കൊടുക്കാൻ തുടങ്ങി കഴിക്കും ചെയ്യും ഇവൻ ഇപ്പോഴും അതൊന്നും പറ്റൂല്ല ആഹ് ടേസ്റ്റ് അറിയാത്തോണ്ടാവും അവന് വേണ്ട
ആ അതാ നമ്മള് കുഞ്ഞിലേ മുതല് കൊടുത്തിപ്പൊ പാവക്കാണേലും നമ്മള് കുഞ്ഞിലേ മുതൽ കൊടുത്ത അവര് കഴിക്കും ഇപ്പൊന്നും അറിയാവത് ഇല്ലാലോ എന്ന് പറയണ ഇടക്ക് നമ്മള് ചെറുതിലെ മുതലേ എന്ത് കൊടുത്തു ശീലിപ്പിക്കണം
ആഹ് ഇപ്പ മ്മളും അങ്ങനെ തന്നെ മ്മള് അച്ഛനമ്മമാര് തന്ന ഇറച്ചിയൊക്കെല്ലെ നമ്മള്ത് കഴിക്കുല്ലോ അല്ലാത്തൊര് ഇറച്ചി കഴിക്കാ നമക്ക് ഇഷ്ടല്ല്യല്ലോ അതേപോലെ തന്നെ ആവും
അതെ
നമ്മളിപ്പ ഈ കോഴിറച്ചി കൂട്ടുന്നോരുണ്ട് ആട്ടറചി ഏഹ് ആഹ് അതെ അതെ ആഹ് ഇപ്പൊ മഴയാണ് ഇവിടെ ഇന്ന് രാവിലെയൊക്കെ നല്ല വെയില ഇന്നലെ ആഹ് ഇന്നിപ്പോ മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മഴ കുറവാ ഇന്നലെയും കുറവന്നെ ഇത് ധനമാസാണ് മഴേന്റെ സമയാണ് ഇപ്പോ ആഹ്
അല്ല ഇവിടെ കൂടെ എടുത്തമ്മ ഓണോക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വെരും
ആഹ് അതാണ് അതാണ് പേടിയെ ഒരു പ്രളയം വരുന്നേൽക്ക് വരൂള്ളു അതാണ് പേടി സമാധാനം അങ്ങനെ പെയ്തു പോയിക്കാണ് ഇപ്പൊ
പൊക്കോള് സത്യ ഇനിയിപ്പ ഓണം അടുക്കാറൊക്കെ ആവുമ്പോണ്ടല്ലോ
ആ അതെ ഇങ്ങക്ക് വെള്ളത്തിന്റെ പ്രശ്നണ്ടാ
ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഇല്ലി ല്ല
ഇല്ല ഇല്ലല്ല, ജോലി ഉണ്ടോ?
ഇല്ലല്ല ഇപ്പൊ ഇവടെ വർന്നില പോന്നില്ല ഇല്ലല്ലല്ല മോളുണ്ടല്ലോ അത് സ്കൂൾ അതിന സ്കൂളിവിടാനും കൊണ്ടുവരാനും ഒരാൾ വേണോല്ലോ
ആ അതെ അതാണ് കുട്ടിയാളെ ഒറ്റക്കിട്ടിട്ട് അങ്ങോട്ട് പോവാനും നിവൃത്തില്ല
ആ അതെ അതെ
അപ്പൊ വീട്ടിൽ വരുമ്പോ ഒരാളന്നെ വേണം വീട്ടിൽ വരുമ്പോ കുട്ടികൾ വ വരുമ്പോ ആളില്ലാഞ്ഞാ ശെരി ആ ഞാള ഇങ്ങളെ വീട്ടിലാ
ആ അതെ അതെ ഹസ്ബൻഡ് ഇപ്പൊ പൊറത്താണ്.
ആഹ് അയ് ശെരി. എന്താ ജോലി?
ച്ചനും അനിയനും മാത്രേള്ളൂ അവിടെ
ആഹ് ആ
ഫോർമനായി വർക്ക് ചെയ്യാഅപ്പൊ അങ്ങനെ അത് കാരണം ഇവിടെ ഇപ്പ വീട്ടിൽ നി ഇവരെ അമ്മക്കെ കുറച്ച് വയ്യാതേട്ട് ഇരിക്ക്ണേനു അപ്പ അങ്ങനെ ഇങ്ങട്ട് പോന്നതാ.
ആ എടക്ക് വെരോ
ഇപ്പൊ വരും ഓണത്തിന് വരും പോയിട്ട് ഇപ്പൊ ഒരു വർഷത്തിന് മേളിലായി ഇല്ലില്ലില്ല ഒരു വർ ത്തിന് മേളിലായി ഇനിയിപ്പോ ഓണത്തിന് വരും പിള്ളേരെങ്ങനെ തമ്മിൽ അടിയൊക്കെ ഉണ്ട വഴക്കൊക്കെ ഉണ്ടാ? ഇല്ലല്ല ഇങ്ങോട്ട് വരത്തില്ല അങ്ങോട്ട് ഇതുവരേം പോയിട്ടിള്ള ഒരു വർഷമായി മ് പോയിട്ട് പുതിയ സ്ഥലവാ പിള്ളേരെങ്ങനെ തമ്മില് വഴക്കൊക്കെ ഇണ്ടോ?
ഓ അതെ ഉം ചെല നേരത്ത് ചിലപ്പോ നല്ല സു സ്നേഹ ഇത്ര വലിയ സ്നേഹള്ള കുട്ടിയോൾ ഇണ്ടാവൂല്ല.
ആണോ ആഹ് ശരി ശരി ശരി അങ്ങനെയാണ്ലേ ഓക്കെ ഓക്കേ എനിക്ക് വേറൊരു കോള് വരണണ്ട് ഞാനേ അങ്ങോട്ട് വിളിക്കാവേ ഇപ്പ
ആഹ് ആഹ് ശരി എന്നാ ശരി
ശങ്കരി വഹ